ഹലോ പാ കുഞ്ഞാ എന്തോണ്ട് വിശേഷം
നല്ല വിശേഷം ഉം വേറെന്താ ഓൺലൈന് അത് മാത്രേ ഉള്ളൂ ജോലിയായിട്ട്
ആഹ് അതേ ഉള്ളു അതേ ഉള്ളു അത് തന്നെ വല്യ തലവേന്നയാ നമ്മക്ക് ഫുള്ള് ഇത് നോക് ഫോണിൽ നോക്കിയിരിക്കണം ഫുള്ള്
ആഹ് അത് എല്ലാ മെസ്സേജും നോക്കണ
ഉം എല്ലാരും ചെയ്യുന്നെ അതുപോെ നമ്മ നോക്കിരുന്നാലേ നമു പരസം പരസ്യം കിട്ടത്തൊള്ളൂ പരസ്യക്കെ ഒരു ഗ്രൂപ്പിൽ കൊണ്ടിടുന്നക്കെ നമ്മുക്കെടുക്കണങ്കിലെ മത്സരം എല്ലാവരും എടു ആദ്യം ആര് ലൈക്കടിക്കുന്ന അവര് ക്കാണ് പരസ്യം കേട്ട ഇപ്പോ ഒരു പരസ്യ ഒരു ജില്ല ഇടണമെങ്കിൽ അറുന്നൂറ് രൂപ മേ ടിക്കും അതിൽ നൂറ്റമ്പത് രൂപ നമുക്ക് കിട്ടും
ആഹ ശരി
എന്നുവച്ചാ മുപ്പത് ശതമാനം കമ്മീഷനാ കിട്ടുന്നെ
മ്മ് മ് പരസ്യന്നെ എഎനിക്കെന്തൊരു പരസ്യം ചെയ്യണന്ന്ണ്ടെങ്കി ഞാനതിലിടാ അപ്പൊന്നെ
പരസ് ഇതേപ്പൊ നീ ഈ ബോൾ നമ്മളൊരു ഗ്രൂപ്പി ഉണ്ടെന്ന് വെച്ചൊ നമുക്ക് ഗ്രൂപ്പിൽ ഫ്രീയായിട്ടന്നെ പരസ്യടാ ഓര് ഗ്രൂപ്പി ഇടുന്നതെന്നെ അതാ ജില്ല മുഴുവനും ഇടേണ്ടി വരുമ്പഴാണ് ഉം-ഉം അല്ലെങ്കിൽ ചെലപ്പോ മൊത്തത്തി ആൾക്കിലക്കെടാൻ കിട്ടും അയ്നൊക്കെ നല്ല പൈസട്ടും നമ്മുടെ
ആഹ ആഹ അപ്പൊ ഒരു പരസ്യം ഇങ്ങനെ പിന്നെ ഗ്രൂപ്പിൽ ഇടണെങ്കി എത്ര കൊടുക്കണം
അത് പല പരസ്യത്തിനും പല ഇ ഒരു സാധാരണ ഒരു ഫോട്ടോ വിത്ത് ടെക്സ്റ്റ് ഒരു പരസ്യം ഉണ്ടെങ്കിൽ ആഹ് പിന്നെ അറ്ന്നൂറ് രൂപേണ് അത് വീഡിയോ ആയിരത്തി ഇരുന്നൂറ് രൂപയാകും അതിപ്പം ഫുള്ള് ഓൾ കേരളയൊക്കെ ചെയ്യണമെങ്കിൽ അയ്യായിര ത്തി തൊള്ളായിരം രൂപക്ക് ചെയ്ത് കൊടുക്കാം
മ്ഹ് മ്ഹ് ഉം ഇവര് ഈ സോക്കില് ഞാൻ പറഞ്ഞ അതില് എന്തോ പോലെ എങ്കി പിന്നെ പരസ്യം പിടിച്ചെടുത്താല് കമ്മീഷൻ തരും അല്ല അഞ്ഞൂറാണ് പര പരസ്യത്തിന് നൂറ് രൂപ ഞമ്മക്ക് കമ്മീഷൻ തരും ഉം എന്നിട്ട് ഇപ്പം പരസ്യൊന്നും ആഹ് എനിക്ക് കിട്ടലില്ലാട്ടോ
ഏഹ് പരസ്യം കിട്ടല് നമ്മക്ക് ഇത് ഇതിരി ഗ്രൂപ്പിനകത്ത് ആളുകൾ ഇടുന്നതെട്ക്കാം പിന്നെ നമുക്ക് പെറത്ത്ന്നൊക്ക പിടിക്കാം അവിടെ ഇവിടൊക്കെ ഫേസ്ബു കിലോ പത്ര തര്ന്നെയൊ ഭയങ്കര പാട നമ്മളൊരു നൂറ് പേരേട്ത്ത് ചോദിച്ചാലാണ് നമുക്ക് ഒന്ന് രണ്ട് പ കിട്ടത്തൊള്ളൂ അല്ലാതെ ചോദിക്കുമ്പഴ് ആരും എടുത്ത് തരത്തൊന്നുമില്ല
ആഹ് അതെ മ്ഹ് ആഹ് എല്ലാ എല്ലാടത്തും എല്ലാ ജോലിക്കും അതിന്റെതായിട്ടുള്ള കഷ്ടപ്പാടു ഉണ്ടാവൂലേ
ഉം അതാണ്
മ്ഹ് ആഹ് ഒരു രൂപ എങ്ങനേലും കൈയി കിട്ടാൻ നമ്മളതായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതൊരു കാര്യല്ലേ
എന്തൊരാവശ്യം വന്നാ പറയും നമ്മള് വീട്ടിലൊക്കെ അവരെടുത്തൊക്കെ പൈസ ചോയ്ക്കുമ്പോ അവർക്ക്ക്കെ വലിയ വലിയ ബുദ്ധിമു ആണ് മൊഹങ്ങളൊക്കെ കാണണം അന്നേരം നമ്മടെ കൈയി ഒണ്ടെങ്കി
അതാണ് നമ്മള കയ്
നമുക്ക് ചെലവാക്കിക്കൂടെ ഒണ്ടെങ്കി
അതെ നമ്മക്ക് അഞ്ചു പൈസ ഇണ്ട് അമ്മളെ കയ്യില് സ്വന്തായിട്ട് എടുക്കാനുണ്ടെങ്കി അ അതൊരു വേറൊരു ഇത് തന്നെയാണ്
ആന്ന് ആർടേം ഇപ്പൊ ഞാന് ഇതിനാത്ത് സ ഇതീ കേറുന്നത് വരെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിനാത്ത് കയറിയതിന് ശേഷ് എനിക്കൊരു ആശ്വാസായത്
ആഹ് അതാ
ഓഹ് ഇന്ന് പോയി കയിഞ്ഞീട്ടുണ്ടല്ലോ
ഉം ഉം ആഹ് നമ്മളെ ഇപ്പൊ ഒരു ഫോണില് ഒരു പിന്നെ റീചാർജ് ചെയ്യാൻ പോലും പിന്നെ എന്തൊരു
സത്യം അതിന് വരെ നമുക്ക് അവരെ അവര്ടെ കാല് അപ്പോ എപ്പോ ചോദിച്ചാലും എൻ ഇല്ല ഒണ്ടെങ്കിലും പറയില്ല
ഉം അതെ ആള് ചെല നെ സമയത്ത് റീചാർജ് ചെയ്യ് ചെയ്യണത് എന്താന്ന് വെച്ചാ ഈ മ സ്കൂൾക്കാര് എങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്ന് കിടക്കേണ്ടന്ന് നമ്മക്ക് ആർടേയും ഇല്ലല്ലോ അതാണ് വല്യ ബുദ്ധിമുട്ട് എന്നിട്ട് ചെയ്യാൻ പറഞ്ഞാല് രാ പിന്നെ രാ രണ്ടു ദിവസം പിന്നെ കഴിഞ്ഞിട്ടൊക്കെ ചെ ചെയ്യ
അയ് അത് കറക്റ്റ് ഇവിടെ അങ്ങനെയാ കേട്ടോ എന്ന് വെച്ചാ ഏത് കാര്യം നമ്മൾ ചോയി അന്നേരം ആഹ് കൈയിരുന്നാലും അത് രണ്ടു ദിവസം കഴിയ ഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞി കാര്യം ചെയ്യത്തേ ഒള്ളൂ അതെന്ത് സ്വഭാവന്ന് എനിക്കറിയത്തില്ല
അതൊക്ക കാണുമ്പൊഴാണ് ഒര് ജോലി ഇല്ലാത്തേന്റെയും ഇതിന്റെ ബുദ്ധിമുട്ടൊ
സത്യം ആഹ് സത്യം പണ്ട് ഞാൻ വിചാരിച്ച എന്തോന്നാ പഠിക്കാൻ വരും പഠിച്ച് അന്നേരം ഈ ടെസ്റ്റ് ഒക്കെ ഇരുന്ന സമയത്ത് ഞാ ബി കല്യാണവും കഴിയുമ്പ ഞാൻ വിചാരിക്കും ഓ എന്തൊരു പാടായി നേരം വെളുക്കും മുൻപ് ഈ കൊച്ചുങ്ങളേം കളഞ്ഞ് നമ്മള് ജോലിക്കൊക്കെ പോണം എനക്ക് പി പിന്നേ എനിക്ക് അതൊന്നും ഒരു താല്പര്യം ഇല്ലാതെ പോയി ഇപ്പഴാ ഓർ എന്തൊരു മണ്ടത്തരവായി ഞാൻ വാങ്കോ
ഏഹ് -
എംകോ എംകോം-
ഔ എന്നിട്ട് പിന്നെ ജോലിക്കൊന്നും പോയില്ലേ?
ഇല്ലാ കൊച്ചുങ്ങളായി കഴിഞ്ഞപ്പഴ്ത്തേക്ക്- അത് കൊറേക്കെ ടെസ്റ്റ് ക്കെഎഴ്തും പിന്നെ എന്റെ മനസ്സിൽ ഓഎന്തെര് മെനക്കേടാ പക്ഷെ പിന്നെ എനിക്കിപ്പോ- ഉം വിചാരിക്കും ഇപ്പ എനിക്ക് അങ്ങനെ തോന്ന അപ്പക്ഷെ നമ്മള പഠിച്ചോടെ ഇരുന്നട ഇതെല്ലാം അങ്ങ് പോകും നമ്മള് അത് വേണ്ടന്ന് പറഞ്ഞ് കളയ്പോ-
മ് ഹ് മഹ് ഞാൻ - ഞാനെന്ന് പറഞ്ഞാൽ പിന്നെന്നെ പത്താം ക്ലാസ്ൽന്ന് തന്നെ പാത്താം ക്ലാസ് കഴിഞ്ഞപ്പം തന്നെ കെട്ടിചു വിട്ടു- അതുകൊണ്ട് പിന്നെ- ആഹ് ഭാഗങ്ങളൊന്നുല്ല പഠിക്കാന് പറഞ്ഞ് - ഇപ്പ അവിടൊക്കെെ അന്നത്തെ കാലം പ പഠിക്കണ സമയത്ത് അല്ല പഠിക്കാൻ പറഞ്ഞച്ചാ ആ കാശും കൊണ്ട് കെട്ടിച്ചു വിടാന്നുള്ളൊരു- ആ ഒരു മൈൻഡാണ് ഉം- അങ്ങനെ ഇവര് അങ്ങോട്ട് കെട്ടിച്ചു വിട്ടു അപ്പൊ പിന്നെ- പി പിന്നെ ചെന്ന കേറിയേടത്ത് ഇവര് പഠിപ്പിക്വേ- അങ്ങനെ ഒൺ ഒണ്ടെങ്കിൽ പിന്നെ നമുക്ക് പഠിക്കാൻ പോവാം നല്ല മാർക്കോടെ പാ പത്ത് ക്ലാസ് പസായിക്കെ ചെയ്യ്ത് പക്ഷെ ഭാഗ്യല്ല എന്തോ ചെയ്യാന്- ഇങ്ങനെയൊക്കെ അവ വരുമ്പോ അവസ്ഥ വരുമ്പോഴാണ് പഠിക്കാത്ത- ത്തേൻ്റേയും ഒരു ജോലില്ലാത്തിൻ്റെക്കെ ഒരു ബുദ്ധിമുട്ടാറിയും എന്താച്ചെയ്യ ഓരോ വിതിയല്ലേ? അപ്പം ഞാൻ പറയും മക്കളോട്ങ്ങനെ പറഞ്ഞ് കൊടുക്കും-
ആയോ മക്കളാന്ന് വെച്ചാലെ പെ കൊച്ചങ്ങളാണെങ്കിൽ പ്രത്യേകും പഠിച്ച് ജോലി മേടിക്കാതെ കെട്ട ട്ടിച്ച്വിടുകയേ ചെയ്യരുത് കഷ്ടം അവർക്ക് ജോലി ഉണ്ടെങ്കിൽ ഈ- ചെല്ലുന്നടുത്ത് ബുദ്ധിമുട്ടാണെങ്കിലും പോടാനിന്റെ പാട്ടിനെന്ന് പറഞ് കളഞ്ഞിട്ട് അവ സ്വന്തത്തിന് അവർക്ക് ജീവിക്കാം- ഒരുത്തനേം പേടിക്കണ്ട മറ്റേതങ്ങ് കെടക്ക ടക്കണം ഒള്ള കാല മൊത്തം അവരുടെ അടിമയായിറ്റ് എന്തോത്തിന അങ്ങനൊന്നും കൊച്ചുങ്ങളെ പഠിപ്പിക്കുകേ ചെയ്യരുത് നല്ല- തന്റേടം ഒള്ള കൊച്ചുങ്ങളായിട്ട് വളർത്തണം പെൺ കൊച്ചുങ്ങളെ-
എന്ന ആ അത് പറയും എന്റെ ജേഷ്ഠത്തിന്റെ മോളം അതേപോലെ പി ജിക്ക് പഠിക്കുക അപ്പൊ പി ഇപ അവക്ക് പഠിക്കാൻ വലിയ ഇത് ല്ല എൻട്രൻസ് എൻട്രസ്- റ്റ് കൊറവാ നല്ല പഠിക്കണ കൊച്ചായിരുന്നു അപ്പ ഞാൻ പറയും- ആഹ് ഞാൻ പറയുംഞ ഞങ്ങള അവസ്ഥ നിനക്ക് വരാതിരിക്കണമെങ്കി വാ ണേല് നന്നായിട്ട് പഠിച്ചരു ജോലി വേ
വച്ചിട്ട് വേണം കെട്ടിച്ചു വിടാൻ ജോലിയായിയിട്ട് അതിപ്പോ സർക്കാർ ജോലിൊന്നുംഇല്ല നല്ല- പ്രൈവറ്റ് ജോലി ഇഷ്ടം പോലും കിട്ടത്തില്ലേ ഇപ്പൊ ജോലിക്കൊന്നും പാടില്ല പിള്ളേർക്ക്- എന്തെല്ലാം അവസരങ്ങള് കെടക്കുന്നു പഠിച്ചവർക്ക് എന്നിട്ട് അങ്ങനെ കിട്ടീട്ട് വേണം കെട്ടിച്ചൂടാൻ- അതും കെട്ടണെങ്കി മാത്രം കെട്ടിയാ മതി എല്ലാതെ ജീവിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം
ഉം അല്ല കെട്ടണംന് നിർബന്ധംന്നുമില്ല-
അതാ അവനവൻ്റെ ഇഷ്ടമാണ് അവർക്ക്ല്ലാതെ ജീ ജീവിക്കാനാണ് ഇഷ്ടമെങ്കി അങ്ങനെ ജീവിക്കണം-
ഞാനെങ്കെ എന്തിന്റെ കല്യാണം കഴിച്ചു വിട്ട അന്ന് ഇവരെ കല് പിടിച്ച് കൊറച്ച് കരഞ്ഞ് - ട്ടുണ്ട്- വേണ്ടന്ന് പറഞ്ഞേ പഠിക്കണംന്ന് പറഞ്ഞിട്ട്-
മ് ഹ്-
അപ്പെ ചെയ്യാം- അവർക്ക്ന്ന് അവരുടെ തലേന്ന് ഒഴിവാക്കാന്നുള്ള ഉദ്ദേഷ്യട്ടായിരുന്നു-
അങ്ങ ഉത്തരദത്തന്നും കഴിയല്ലോ എന്നിട്ട്-
ഉം അതെ അന്നൊക്കെന്ന് പറഞ്ഞ പെങ്ക് പിള്ളേർ പരെ വീട്ടിലിരുന്നാല് എന്തോ ഒരു ബാധ്യത- പോലെയാണ് അവരെ കാണണു ഉം- എന്തായാലും ഞാൻ എന്റെ മോളെ നല്ലൊരു നിലക്ക്ത്തിച്ചിട്ടെ എന്താ കോൾ പിന്നെ ഉം ഉം അതെ നമ്മക്കൊരു
ന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പോലും ഒരു ആവറേജ് പഠിം പഠിച്ചാലും ജോലി കിട്ടും ഇപ്പോഴത്തെ പിള്ളേർക്ക് പ്രൈവ ഇതിലൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്
അതെ അവരെ അവരവശ്യത്തിന് ഒര് പഠിക്കട്ടെ എത്രയ പഠിക്കണം പഠിക്കാന് ന്ന് വെച്ചാൽ അത് പഠിച്ചിട്ട് ഴ പിന്നെ ബാക്കിയുള്ള കാര്യം അതൊക്കെ ചെയ ഉം രാത്രി എന്താ ഉണ്ടാക്കുന്നത് എന്നട്ട്
രാത്രി ദോശ അല്ല അപ്പ മോട്ടക്കറി
ഓ ശരി എന്ന അങ്ങനെ അപ്പ ഒക്കെയ ഉണ്ടാക്കിയ രാത്രിക്ക്
ഓ എന്നും വണം പിള്ളേർക്ക് ചോറിന്ന്ണെ തലകുച്ചക്ക് ഇന്നന്ന് തന്നെ വലിയ കഷ്ടപ്പെട്ടാ
ആഹ് അത് ശരി
ഞാ ച്ചോ ചോറ്ന്നെ കഴിക്കുന്നത് കേട്ടോ ഞാനല്ല ഈ പ്പ് അച്ഛനും മക്കളും
ഉം ഉം ഇവിടെ ആദ്യൊക്കെ ഇണ്ടായിുന്ന ചപ്പാത്തിയ ഒക്കെ ഉണ്ടാക്കക്കുവായിരുന്നോ ഉം പിന്നെ എനക്ക്തി ഇതിന്റെ ഇടയിൽ വയ്യാതായി പിന്നെ ഉച്ചക്കള്ളാ തന്നെ രാത്രയും കഴിക്കല്ലോ തുടങ്ങി
എന്ത് പെറ്റി
എനിക്ക് മറ്റേ വൈറ്റമിൻ ഡി ഒക്കെ കുറഞ്ഞ് ഭയങ്കര പാടായിരുന്നു ഉം തനെ
ക്ക് വയറ്റ ഡി കുറവായി ഞാൻഈ കഴിഞ്ഞ മാസം രണ്ടണ്ട് മാസം മാ ഇത് കഴിച്ചു ഒരു ആഴ്ച ഒരു ഗുളി കഴിച്ചു ച്ചു അങ്ങനാണോ ആ രണ്ടു ഇപ്പ പറഞ്ഞു ഇനി കഴിക്കണ്ടാന്ന് പറഞ്ഞു
അതിന്റെ സംഭവം അത് വൈറ്റമിൻ ഡി കുറഞ്ഞതാന്നന്ന് അറിയില്ലായിരുന്നു എണീറ്റ് കക്കാൻ വയ്യ കിടക്കണം കിടക്കണംന്ന് നെതോന്നാ ഒരു ഭയങ്കര മന്ദ പ്പും ഒരുപ്പോ ഭയങ്കര ശരീരത്തിന് ഭയങ്കര ക്ഷീണം
പ്പോ എത്ര ഉണ്ടായിരുന്നു എന്റെ പതിനാലായിരുന്നു എനിക്ക്
പതിനാലല്ല എനിക്ക് ആ ആറോ ഏഴോ ആ ഓ മേല് മേല് വേദന പറയണ്ട് രാവിലെയൊക്കെ നമ്മുക്ക് എണീറ്റിക്കാണ്ട് ഇങ്ങനെ ചുമരിമ്മ പിടിച്ച് പിടിച്ച്ട ഏ പോണ്ട പോണം ബാത്രറൂമൊക്കെ പോവാണെന്നുണ്ടെങ്കില് വണ്ടാന്ന് ഭയങ്കര പാടായിരുന്നു എന്നിട്ട് എന്നട്ട് പിന്നെ ഡോക് ആ ഡ ഡോക്ടർ രണ്ടു മാസം കഴിഞ്ഞിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് ട്ടു ണ്ടായിര്ന്നില്ല പേ അങ്ങനെ നാല് മാസം ഗുളിക ക ശെ പിന്നെ അതിന്റെ അടിലൊരു പിന്നെ ഇത്ണ്ടായിര്ന്നു ബീട്രൂട്ട് ലേഹം. ഞാന് വർക്ക് യ്യ്ണ അതില് അത് കഴിച്ചിട്ടാണ് എനിക്കൊരു മെച്ചം വന്നെ ട്ടോ.
ആഹ് ഹാ.
ഉം അത് കഴിച്ചപ്പോ ഒരു ക്ഷീണം തൊക്കെന്ന് മാറി രണ്ട് ബോട്ടില് അത് വാങ്ങി കഴിച്.
ആഹ്.
പിന്നെ ഈ ഗുളികിം കൂട ആയപ്പോ ഒന്ന് ഉഷാറായി.
മ് ആ എന്റെ അട്ത്ത് ഡോക്ടർ ണ് ഇനി ഒരു കൊല്ലത്തേക്ക് ഇത് കാണൂന്ന് പറഞ്ഞു മ്മള് ഈ ഗുളിക കയിചേന്റതെ. കൊഴപ്പല്ലാ ന്ന
എന്നോട് പറഞ്ഞു സ്ഥിരായിട്ട് കഴിച്ചോകൊണ്ടിരിക്കണംന്ന് ഇയാള്.
ഗുളികയോ പിന്നെ നോക്കഞ്ഞെ എന്താ പോയി? രണ്ടാമത് ഓക്കിപ്പോ എത്ര ണ്ടായിര്ന്നു?
അത് പോ പിന്നെ രണ്ടാമത്തെ പ്രാശ്യം ഇപ്പൊ നോക്കിപ്പോ കൂടിട്ട്ണ്ട് അപ്പൊ ഞാനാ ബീട്ട്റൂട്ട് ലേഹംക്കെ കഴിച്ചതിന്റെ ഇതിനാ അപ്പൊ അയാള് ന്നെ ചീത്ത പർന്നു ങ്ങനെ രണ്ടു മാസം പിന്നെ നാല് രണ്ടു മാസം കൊണ്ടും മൂന്ന് മാസം കൊണ്ടൊന്നു ഇങ്ങനെ ആ പിന്നെ വൈറ്റമിന്റെ കൂടൂലാ
പ്രൈവറ്റ് ആശുപത്രിയാ ഗവൺമെന്റ് ഹോസ്പിറ്റല?
പ്രൈവറ്റില്
ഞാ എന്റെ ഗവൺമെന്റ് ഡോക് ത്രാണോ ഡോക്ടറ് കണ്ടിട്ട് പറഞ്ഞു രണ്ട് മാസം നമ്മളി കഴിച്ചത് പിന്നെ വേണോങ്കി ഒരു മാസം കൂടെ കയിക്ക്യ ആ പിന്നെ കഴിക്കണ്ട ഈ കയിച്ച സംഭവം നമുക്ക് ഒരു വർഷത്തോളം മ്മളെ ശരീരത്തി ന്നെ കാണുന്ന് പറഞ്ഞ്.
ആ എം ഡിനാണോ കാണിക്കേണ്ടത് ആരെ കാ
ആ ഫിസിഷ്യന് ഫിസിഷ്യൻ ല്ലേ ഫിസിഷ്യൻ.
ഫിസിഷന് ആ ന്ന് ഗവൺമെന്റ് ഒന്ന് പോയി കാണിച്ചപ്പ രണ്ട പ്പൊ രണ്ടാമത് പിന്നേം തോടങ്ങിട്ട്ണ്ട് ങ്ങനെ ക്ഷീണം മുടിയൊക്കെ ഒന്നായിട്ടേ അമ്മള് തൊടാൻ വയ്യ ഒന്നായിട്ട് ആഹ് കയ്യി പോരും അപ്പൊ രണ്ടാമത് പിന്നേം തോടങ്ങിട്ട്ണ്ട് ഓര് പ്പോ കയ്യിലൊന്നും ഒതുങ്ങാത്ത മുടിയായിരുന്നു അതൊക്കെ പോയി ഒരു തുള്ളിയായിട്ടുണ്ട് അപ്പൊ ത് ഒന്നും കൂടെ പോയി നോക്കണം ക്ഷീണം പോ തൊക്കെ.
വെയ്ക്കട്ടെ?
ആഹ് ആഹ്..